ലോ
ആഹ്
കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
ഉം എന്തോടുക്കുന്നു
ഉം ഞാന് ഇവിടെ വേർതിരിക്കുന്ന് ടി വി കണ്ടോണ്ടിരിക്കായിരുന്നു ഇപ്പ ഇങ്ങ് മാറി ഫോണ് കുത്തിക്കൊണ്ടിങ്ങ് മാറിയിരിക്ക
സുഖാണോ
എന്തോ
ആണോന്ന്
കേട്ടില്ല
ഖമാണോ
ആഹ് സുഖം സുഖം എന്തോ നീഈ ശബ്ദം പതുക്കെ സംസാരിക്കുവാന്നോ കേക്കാൻ വയ്യൊന്നും അങ്ങോട്ട്
ആണോ മാ പതിയെ സംസാരിക്കുവല്ല നോക്കട്ടെ പ്പൊ കേക്കാവോ
ആഹ് ഇപ്പം കേക്കാം
ഞാനാണെങ്കി സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കായിരുന്നേ
ആഹ്
അപ്പഴാണ് നിന്നെ വിളിക്കാന്ന് വെച്ചെ
ഉം ആഹ് ഇഷ്ടാണ് ഇപ്പം ആഹ് ഇപ്പഴന്ന് വച്ച നീ ഇന്ന് രാവിലെ ഞാൻ ഇന്ന് രാവിലേ അർഞ്ഞെ സലീം കുമാറ് മരിച്ചാര്യം
ആഹ് അതോ ഞാൻ ഇന്നലെ രാത്രിയാ പന്ത്രണ്ടരക്ക ല്ലെ മരിച്ചേ ഞാൻ അപ്പടെ അറിഞ്ഞാർന്നെന്ന് തോന്നു ആ സമയത്ത് ആൾക്കാര് കൊറെേ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത് ഞാൻ കണ്ടാരുന്നു
ആഹ് സത്യം പർഞ്ഞാ സിനിമാ ലോകത്തിന് ഈ നാഴികല്ലുകൾ ഓരോരുത്തരായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്ക സിനിമാ ലോകത്തിന്റെ
അത് സത്യമായിട്ടും കാരണം പേച്ചാൽ നമ്മുടെ ആഗ്രഹം എന്നൊക്കെ പറഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാല്യകാലം ആഹ് ബാല്യകാലത്തി ഓർമ്മള ബാല്യകാലം നല്ല ആഹ് സന്തോഷമാക്കിയിട്ടുള്ള അവരക്ക കാരണം അവരുടെ സിനിമകളൊക്കെ കണ്ടാണ് നമ്മള് വളന്നു വന്നത് നമ്മള് ഒരു പ്രത്യേകിച്ച് ഒരു ആ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽലൊക്കെ പെട്ട ആൾക്ക കളി കൂടുതലും അങ്ങനെയുള്ള സിനിമകൾ ആ ഒരു ടൈമിലുള്ള സിനിമകൾ ആണ് ഭയങ്കര കോമഡി പടങ്ൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പടങ്ങളൊക്കെ കണ്ടാണ് നമ്മള് വളർന്നത് അപ്പം അവരെ ഓരോരുത്തരായിട്ട്ങ്ങനെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടൊണ്ടരിക്ക കൊറെ പേര് നമുക്ക് ഇതേപോലെ ആഹ് മരിച്ചു പോയിട്ട് മരിച്ചു പോയാലോ കുറെ ആൾക്കാര്
ഉം അതാണ് ഈ ഇടയ്ക് ഇനി വർഷം തന്നെ എനിക്ക് തേന്നുന്ന കുറെ ഇന്നസെന്റും അല്ല ആഹ് ഇന്നസെന്റ് അല്ല ശ്രീനിവാസന അല്ലേ ആഹ് ശ്രീനിവാസനും പിന്നെ വേറെ ആരെല്ലാം മരിച്ചായിുന്നോ ഈ ഒരു വർഷം
ഇല്ലന്ന് തോന്നുന്നു പിന്നെ എനിക്കൊന്നുന്നു അതെ എന്താല
ആഹ് സത്യം പറഞ്ഞ നമ്മടെൊക്കെ ജീവിതത്തെ മെമോറബിൾ ആ കിട്ടലാൻ കൊച്ചു നാളിലൊക്കെ ഇവരുടെ സിനിമകളൊക്കെ കണ്ടിരുന്നത് ചിരിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു ചിരിക്കുക അതിനോ അതിനോ ഒപ്പം തന്നെ വിഷമിപ്പിക്കുകയ ഒക്കെ ചെയ്യുന്ന നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ടായിരുന്നു
സത്യ പക്ഷെ എായിരിക്കും എന്ന അത്രയും നല്ല ടച്ചബിൾ അല നമുക്ക് ഒരു സന്തോഷം വിലയും ന നമുക്കൊരു എന്താ പറയാ നമ്മൾ കണ്ട കഴിഞ്ഞ നമുക്കൊരു എന്ത നമ്മക്കും കിട്ടുന്ന ഒരു സിനിമകളൊന്നും ഈ കാലുട്ടില കാരണം നമുക്ക് ക്കെ കണ്ട് കഴിഞ്ഞാലും ചിരിക്കാനാണെങ്കിൽ അല്ലെങ്കിലും അങ്ങനെയുള്ള സിനിമകളൊക്കെ ഭയങ്കര കുറവാണ് ഈ കോമഡി പടങ്ങള് പക്ഷെ പണ്ട് അങ്ങനെല്ലായിരുന്നു പണ്ട് നമ്മുക്ക് കൂടുതലും കോമഡി പടങ്ങൾ് ഭയങ്കര ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ പടങ്ങളൂണ്ടായിരുന്നു പക്ഷെ
അതാണ്
ഭയങ്കരയട്ട കുറഞ്ഞു കുറഞ്ഞു വരുവയിരുന്നു എന്തു
കുറഞ്ഞു വളരെയേറെ കുറഞ്ഞു വരുവാ കാരണം ഇപ്പൊന്ന് വെച്ചാ മൊത്തം ഇടിപ്പടങ്ങള് നിങ്ങ തേച്ചിക്ക് പാട്ട് അല്ല നിനക്ക് ആ പാട്ട് കേട്ടാ തന്നെ ഇപ്പോഴത്തെ പാട്ടുകൾ കേട്ട തന്നെ അറിയാക്കോ സിനിമയുടെ ഒരിത് പാട്ടൾ വെച്ചാൽ നമ്മുക്ക് അർത്ഥം മനസ്സിലാകത്തേ ഇല്ല പാട്ടുകളുടെ പാട്ടുകൾ കേൾക്കുമ്പോഴേ അറിയാം എന്തി എന്ത് തരത്തിലുള്ള സിനിമയാാണ്
അതെ അത് മാത്രല്ല നമുക്കത് ആ പാട്ട് നമുക്ക് സത്യം പറഞ്ഞ ആസ്വദിക്കാൻ പോലും പറ്റ പറ്റാറില്ല കാരണം അങ്ങനെയുള്ള പാട്ടുകളാണ് നമുക്ക് ഒന്നു വെച്ചാ ഒരു വട്ടം നമുക്ക് കേൾക്കാൻ കൂടിം നമുക്ക് താല്പര്യ ഇല്ലാത്ത പാട്ടുകളാണത് പണി കൂടുതൽ സിനിമ ആയിട്ടോന്ന് നമ്മള് നമ്മളൽ ഒത്തിരി ഇൻഫ്ലുവൻസ് നമ്മളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യണ്ട് നമ്മ ലൈഫിലൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ തെളിഞ്ഞി സിനിമ കാണിട്ട് പല ആൾക്കാരും ചിലത പറഞ്ഞിട്ടില്ലേ സിനിമ ക ണ്ടിട്ടാണ് അ ഇങ്ങനെ അടി തുടങ്ങിയത് അലകിൽ ആ സിനിമ യിൽ ആഹ് സിനിമ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് അവർ അടിക്കാനും അങ്ങനെയൊക്കെ പോണത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പ സിനിമ ചില ആൾക്കാരിൽ ചില ആൾക്കാരെല്ലാം ബോസ് ചബ്ബി പീപ്പിൾസിനെ ചേ ആൾക്കാരും പി മെയിൻ സിനിമ അവര് ഇഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അത് നല്ല രീതിൽ എടുക്കുന്ന ആൾക്കാര് ഇണ്ട് എന്നാൽ അത് മോശ രീതിയിൽ എടുക്കുന്ന ആൾക്കാരുണ്ട് മോശ രീതിയിൽ എടുക്കുന്ന ആഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയിടിയൊക്കെ കണ്ട് പഞ്ചറ അടിയിടി കത്തിക്കുട്ടണെങ്കിൽ. ഇടിപടങ്ങളൊക്കെ ഇണ്ടല്ലോ അത് കണ്ടിട്ട്. ഒരു അരിശ്യം കയറി ഇങ്ങനെ ആൾക്കാരെ ഇടിച്ചാലും അടിച്ചാനും അങ്ങനെ ഒന്ന് പോഴ പോണ ആൾക്കാര ഇണ്ട്. എന്നാ സിനിമ കണ്ടിട്ട് നല്ലൊരു സിനിമ കണ്ടിട്ട് നന്നായ അവർ നന്ന അവർ. ലൈഫില് കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു. ഒന്ന്. കൂടി എന്താ പറയാ കുറച്ചും കൂടി ഒരു ഗുഡ് ലൈഫ്. അല്ലെട്ട ലൈഫ് കുറച്ചും കൂടി ഒൻ ചെയ്യാൻ വേണ്ടി നമുക്ക് താൽപര്യമുണ്ട്.
ആഹ് അതുകൂടാതെ തന്നെ ഇപ്പൊ ഞാനും. അഹ് ഞാൻ അങ്ങനെ ഒരാളായിരുന്നു അതായത് ഈ ആഹ് സിനിമകളില്. പ്രണയത്തിന്റെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ ജീവിത അത് അങ്ങനെയാണ് ഇങ്ങനെയണെന്നൊക്കെ രീതിയിൽ കൊച്ചു താളി ഞാനും കൊറച്ച് ചിന്തിച്ച്. അങ്ങനെ പോയിട്ടുണ്ട് ആഹ് രീതിയിലും കൊറെ പേര്. സിനിമ എടുക്കുന്നവരുണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ എടുത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാ.
അതുകൊണ്ട് നമ്മുടെ പ്രേമവും നമ്മൾ ഇൻഫ്ലുവൻസ്. ചെയ്യാറുണ്ട് ഒരു ഒരുവിധം സിനിമകളിലൂടെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള ലവ് സ്റ്റോറീസ് ഒക്കെ നമ്മളെ കട്ട് വക്കറ്റോ നമ്മളെ ഒരു സിനിമ ആണപ്പോ അതൊരു റൊമാന്റിക് ഒരു ലൈ ഒരു ലവ് സ്റ്റോറി ഫിലിം ആണെന്നുണ്ടെ നമ്മളിങ്ങനെ ആരും ഓ എനിക്കും എന്റെ ലൈഫിൽ ഇതുപോലെ ആളെ കിട്ടിയിരുന്നെങ്കിൽ. അല്ലെങ്കിൽ കിട്ടിയ ആൽക്കാരെ എന്നൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെ വിചാരിക്കും. അതുപോലെ തന്നെ നമ്മുക്കും നമ്മളെ നമ്മളെ അതെക്കായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത് നമ്മളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് സിനിമ. അത് പല രീതിയിലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് എനിക്ക് പണ്ടെ ൻത്ത സിനിമകള് കൂടുതലും ഈ കുടുംബ മൂല്യങ്ങളുടെ സ്നേഹം ത്യാഗം. അങ്ങനെയുള്ള ഒരു സോഷ്യൽ മെസ്സേജ് തരുന്ന. ഫിലിമായിരുന്നു കൂടുതൽ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു.
ആഹ് അതാണ് പക്ഷെ ഇപ്പോഴത്താണെങ്കില്. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സിനിമായാണെന്ന് വെച്ചാൽ കൊച്ചിങ്ങക്ക് കൊച്ചിങ്ങളെ എന്തവാ. പഴയ ഒരു വന്ന അവസ്ഥയിലോട്ട് മാറ്റുവ കാരണം അതിനകത്ത് കൂടുതലും. ഡ്രഗ് യൂസ് ചെയ്യുന്നു ഡ്രഗ് യൂസ് ചെയ്യുന്ന അടി ഇണ്ടാകുന്ന. പിന്നെ കൂടുതലും ഡ്രഗ്സിന്റെ കാര്യമൊക്കെ ഈ ഇപ്പോഴത്തെ സിനിമകളിലെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്.
അപ്പൊ അത് കണ്ട് പിള്ളേർക്ക് ഈ സംഭവം കൊള്ളാം. ഇത് കഴിച്ചാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നേ. അന്ന് കഴിച്ചു നോക്കണം എന്നൊക്കെ കൊച്ചുങ്ങളുടെ മനസ്സലൊരിത്ണ്ടാവും കാണുന്നവരുടെ മനസ്സിൽ.
സത് സത് സത്യം അന്നെനിക്ക് വന്ന് കൂടുതലും നമ്മൾ ഈ കഥയ്ക്കും അന്നൊക്കെ കൂടുതലും ക ഇതാണ് നമ്മള് നോക്കാറ്ണ്ട് ആൾക്കാര് ങ് ഇപ്പ ഒരു സിനി എടു ക്കുമ്പോ ഒരു സിനിമ നമ്മള് അവരിതിനകത്തോട്ട് ആഹ് വർക്ക് ചെയ്യാൻ ഇരി ഇരിക്കുമ്പോ നമ്മള് അവര് കഥ അവരെ കഥ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് ആ കഥ നല്ല കഥകളാണോ അല്ലെങ്കിൽ കഥയ്ക്ക് അതുപോലെ കഥാപാത്രങ്ങൾക്കുവാണ് അന്നത്തെ പടങ്ങളില് നമ്മള് കൂടുതലും എന്താ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. കാരണം അന്ന് കൂടുതല് ഈ സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഭയങ്കര കൊറവായിരുന്നല്ലേ ഇപ്പം ഈ നമ്മടെയൊക്കെ അച്ഛമ്മാരുടെ അല്ലെങ്കിൽ അപ്പൂപ്പമ്മമാരുടെ കാലത്തൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചി ചിത്രങ്ങൾ വന്ന് നിക്കുവാണല്ലോ അപ്പം അന്ന് ഈ എന്താ പറയാ സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഭയങ്കര കൊറവായിരുന്നു എന്നാ അതുകൊണ്ട് തന്നെ അത് ഈ പ്രേക്ഷകരുടെ മനസ്സില് കൂടുതലായിട്ട്ള്ള ആഹ് സ്വാധീനം ചെലുത്തി അന്നത്തെ പടങ്ങള്
ആഹ് അതെ സത്യാണ്. എനിക്ക് ഞാൻ പറഞ്ഞേന്ന് വെച്ചാ ഇപ്പഴ്ത്തെ പടങ്ങള് എല്ലാം അങ്ങനെ പടങ്ങളല്ല നല്ല പടങ്ങളും എടക്ക് എറങ്ങാറുണ്ട് പക്ഷെ പഴയ പടങ്ങടെ അത്ര ഒര് ഇത് വെരുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത്
സത്യം ഇന്നത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നത് ഇന്നത്തെ സിനിമകളിലെ ഈ ആധുനിക സാങ്കേതിക വിദ്യകള് ആഹ് അതിന്റെ സഹായത്തോടാണ് കൂടുതലും അവര് ആഹ് എന്താ ദൃശ്യം കൂടുതലും അവര് എന്താ പറയാ ഫിലിം എടുക്കുന്നതും കാരണം ഈ കംമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വിഷ്വൽ എഫക്ട് പിന്നെന്താ ഈ കൊറെ അങ്ങനെയുള്ള കൊറെ വാക്കുകളുണ്ടല്ലോ എനിക്ക് അങ്ങനെയുള്ള വാക്കുകളൊന്നും അറിയത്തില്ലാ അങ്ങനെയ്ള്ള കൊറെ വാക്കുകളുണ്ട് അപ്പം അതൊക്കെ അതെക്കെ ഏഹ് എന്താ പറയാ ഈ സിനിമകളെ കൂടുതല് ആകർ ഷ് ആകർഷകമാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതാണ് ഇന്നത്തെ സിനിമയില് അവര് അതാണ് കൂടുതലും നോക്കുന്നത് അവരെപ്പഴും കഥയ്ക്കും അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും പക്ഷെ കഥയ്ക്ക് അങ്ങനെ അത്രയും നല്ലൊരു ഒരു ഇത് എന്താ പറയാ കൊടുക്കുന്നില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്
അത് സത്യവാണ് ഉം പഴയ സിനിമ എന്തൊക്കെ പറഞ്ഞാലും പുതിയ സിനിമകള് എങ്ങനെ മാറൂന്ന് പറഞ്ഞാലും പഴയ സിനിമയുടെ ഒരു വൈബും കിട്ടൂല്ലാ പാട്ടിന് കിട്ടത്തില്ലാ ആഹ് കൊറിയോഗ്രാഫിക്കും കിട്ടത്തില്ല ഒന്നിനും കിട്ടൂലാ ഇപ്പഴ്ത്തെ സിനിമക്ക് ആ ഒരിത്
ഇന്നത്തെ സിനിമകളിലാണെങ്കില് ഈ പല ആൾക്കാരും പറയുന്നുണ്ട് കൂടുതലായിട്ടുള്ള ആഹ് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള അക്രമം പിന്നെ അനാവശ്യമായിട്ടുള്ള രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പഴ്ത്തെ സിനിമകളാണെന്ന് തോനുന്നു കൂടുതലായിട്ട് അവര് ചിത്രീകരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള വിമർശനം ആഹ് ഉം കേൾക്കുന്നുണ്ട് ഇങ്ങനെ ആൾക്കാര് തമ്മിൽ തമ്മില് കൂടുതലും നമ്മളെ പിള്ളേർക്കൊക്കെ അത് നമ്മടെ പിള്ളോരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആഹ് എന്താ പറയാ കൊറച്ച് എയിജ്ഡ് ആയിട്ടുള്ള ആൾക്കാര് അതായത് നമ്മടെ അച്ഛനും അമ്മമാർക്ക് പിൻ ഇപ്പഴ്ത്തെ പടങ്ങളും അവർക്ക് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇപ്പഴ്ത്തെ പടങ്ങള് എത്ര നല്ല പടങ്ങളാണെന്ന് പറഞ്ഞാലും അവൻ ഇരുന്ന് കണ്ട് മുഴുമിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടില്ലാ പുതിയ പടങ്ങളൊന്നും
ആ അതെ സത്യമാണ് ഇപ്പോഴത്തെ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ളിലപ്പെടുത്ത സിനിമകില് ഈ പ്പന്ന വാക്കുകൾ അത് പഴയ സിനിമകളിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ കൂടുതലും പന്ന വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഒത്തിരി അതും കൊച്ചുങ്ങൾ കേട്ട് പഠിക്കുന്നുണ്ട് കൊച്ചുങ്ങളെല്ലാം മുതിർന്നവരും അത് കേട്ട് പഠിക്കാറുണ്ട്
അത് മാത്രല്ല അത് കൊച്ചു പിള്ളേർല്ല അതായത് ഇപ്പൊ അഹ്‌ ഒരു രണ്ടു വയസ് രണ്ട വയസല്ല നാല് വയസ്സ് അഞ്ചു വയസ്സ് അറു വയസ് ആ ഒരു ഏജിലുള്ള പിള്ളേരുണ്ടോ അങ്ങനെയുള്ള വാക്കുകൾ വൃത്തിയ ചീത്തകള ഇപ്പം പറയുന്നുണ്ട് കൂടുതലും എനിക്ക് തോന്ന സിനിമയാണ് കമ്മ പിള്ളേരിങ്ങനെ എാ എന്താ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ ഒക്ക സിനിമ കാണുന്നത് സിനിമ കാണുവും അപ്പം പറ്റോന്നും അങ്ങനെയാണ് കൂടുതലെ കുട്ടകൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പഠിക്കുന്ന എറ്റി തോന്നുന്നു
ഉംഹ് ആന്ന് ആന്ന് ആഹ്
പി എന്ന പിന്നെ ശെരി ന്നാ പോയി ബാക്കിയ കൂടെ കണ്ട് തീർക്കട്ടെ ശിവാ
ശേ എന്നാ ശരി പോയി കാണ്
ശരി
മ്മ് ബൈ